ആ കേക്കണ് ണ്ട്.
ആ ആക്കിട്ടുണ്ട്. എന്തൊക്കയാ?
എന്താ വിശേഷം?
എന്താ സുഖം. അവിടെ?
സുഖംതന്നെ.
ആ ആ ആ എന്താ പരിപാടി?
ഒരു പരിപാടില്ല വെറുതെ ഇങ്ങനെ ഇരിക്കാ.
ആ ഭക്ഷണം കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല. കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം. ഇപ്പ എട്ട് മണി ആയിട്ടല്ലേ ഉള്ളു.
ഇല്ലല്ല ഇവിടി വൈകിട്ട് തന്നെ കഴിക്കലും കിടക്കലൊക്കെ.
എന്താ സ്പെഷ്യൽ ഇന്ന്?
പിന്നെ എന്താ പെറത്തുനിന്ന് ഫുഡ് എന്താ വാങ്ങിക്കാണ്. ഉച്ചക്ക് കുറച്ചൂള്ളുഭക്ഷണം വെച്ചില്ല അപ്പ പിന്നെ പുറത്തുന്ന് വാങ്ങി.
ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പു ത്തുന്ന് വാങ്ങന്നില്ലേ? ഉം
അപ്പൊ പിന്നെ പുൊറത്തന്ന് വാങ്ങി ആഹ
ഇ എപ്പളെ ഫുഡൊക്കെ കഴിക്കാ
ഇനിയിപ്പോ ഇപ്പ നവം പററിന്ന ഇരിക്കാണ് ഇനിയിപ്പോ കൊറച്ച്ു കഴിയും ന പിന്നെ അധികം കുറച്ച് വൈകിട്ടാ കഴിക്കല്
ആ ബൊർക്കാനൻ ജനുസ്പെഷ്യൽ എണ്ണക്കടക്ക ക ഉണ്ടാക്കിനോ
ആഹ നോമ്പറക്കാന് മുട്ടപ്പച്ചിയും ചിക്കൻ റോളും ഉണ്ടാക്കിിക്കന്നു
ആഹ
നക്ക് നോമ്പണ്ടാന്നോ
ഇല്ല എനിക്ക് തോമ്പില്ല ഇവിടെ ഉമ്മാ വീട്ടില ഉമ്മാക്കും താത്താക്കാക്കും ഒക്കെയ ഉണ്ട് എനിക്കല്ല എനിക്ക്ിർക്കാൻ പറ്റിട്ടില്ല ഉ എന്നക്ക എന്താ വീട്ടില് ബാക്കിയുള്ളവരൊക്കെ വിശേഷ നിങ്ങള് മാത്രേ ഉള്ളൂ വീട്ടില്
അല്ല ഇപ്പമ്മീം അനിയത്തീയും രണ്ട അനിയനൊക്കെണ്ട്
അല്ലന്നണ്ടല്ലേ
ആഹ് ഇല്ല ഇല്ല കല്യാണം കേട്ടില്ല പഠിക്ക ഡിഗ്രി
എ ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ തേർഡ്ർ ആഹ എന്റെ കര്റങ്ങല്ല ഇപ്പണോ സെക്കൻഡ് ഇയർല്ലേ ഏതടുത്തക്ക
ഏ
ഏത അടുത്തത് ചോയിിക്കാം
ഞാന് ബി എ ഇംഗ്ലീഷ്
ഏഴ് വർഷം കൂടെ ഉണ്ട്ല്ലേ
ഇനി രണ്ട വർഷം ഇണ്ട് ഇപ്പൊ നാല് ഇയർല്ലേ ഡിഗ്രി
മൂന്നല്ലല്ലോ അതേ ആാലാണല്ലേ ഇത് കഴിഞ്ഞ എന്താ നഞമക്ക് നേരെ ജോലി കിട്ടുവോ
ഏ ഇല്ല ഇല്ല ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ നമ്മള് എന്തെങ്കലും കോഴ്സ് ചെയ്യണം
ഉ എല്ലാണ്ട്പ്പ നാലു വർഷം പഠിച്ചിട്ട് എന്താലേ
വമ്പോ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉ എന്നൊ ഒരു വാല്യു ഉണ്ട്
വാല്യൂ ഇണ്ടാ ഇണ്ട അത് ആദ്യം പഠിച്ചവർക്കുംുണ്ട് ഇപ്പത്തേന്ന് മാത്രല്ല ഡിഗ്രി എല്ലാരും ഡിഗ്രി ഉണ്ടോന്നാ ചോദിക്കണ
ആ കോഴ്സ് ജസ്റ്റ് പഠിച്ച പോലക്ക് വലിയ വാല്യൂ ഇല്ല പറയഞ്ഞിരുന്നു ഡിഗ്രിയുടെ
ആ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ല എല്ലാ നല്ല വേലുണ്ട് എല്ലായിടത്തും ഡ ഡിഗ്രി ഇല്ലാ ക ത്തെ ബാക്കിയുള്ളളൾ വി
അത് ശരിയാണ് ഒന്നുകൂടി ഹയർ പൊസിഷനക്ക് ഡിഗ്രി ഡിഗ്രി ഉണ്ടെങ്കി പോവാ പറയണ കേക്ക
ഇണ്ട് ഡിഗ്രി നമുക്ക് നല്ലതാ പഠിച്ച് കിട്ടിയാല് കാര്യാണ്
ആ പിന്നെ ഇപ്പ ജോലി ചെയ്യ്ണോല് വെ രെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇണ്ടാക്കാൻ വേണ്ടി ഡിസ്റ്റന്റായി ട്ക്ക്ണ്ട്
ആ ഇണ്ട് ചെലൊലൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ട്ക്ക്ണ്ട്
ഞാൻ ആദ്യം ഡിസ്റ്റൻ സായി ഇട്ക്കട്ടൊ കരുതി പിന്നെ ഞന് ഇവിടെ കോളേജി പഠിക്ക്ണോട്ത്ത് കോഴ്സും കിട്ട്ണ്ട് ഡിഗ്രിയുടെ കൂടെ പ്പൊ പിന്നെ രണ്ടു ഒ പ്പം ചെയ്യാ കര്തി ആ ഇങ്ങള് ജോലിക്കോ
ആട്ടെ എങ്ങനെണ്ട്
എന്താ കൊഴപ്പല്ല അങ്ങനെ പോണ്
ക്ലാസൊക്കെ എങ്ങനെ പോണു ക്ലാസ്സിലെ വിശേഷം എന്താ ചോയിക്കാ
ആ ക്ലാസ്സ് കൊഴപ്പല്ല അങ്ങനെ പോണ് ണ്ട് ഇപ്പൊ എക്സാമൊക്കെ കഴ്ഞ്ഞക്കാണ്
എക്സമായോ
ആ സെക്കൻഡ് സമ്മിന്റെ എക്സാം കയിഞ്ഞ്ക്ക്ണ് ഇപ്പ തേർഡ് സെം കടന്ന് ക്ണു റിസൾട്ടൊന്നും വന്നിട്ട് ട്ടില്ല
കയിഞ്ഞിട്ടില്ലല്ലേ ആ
കൊണ്ടോ
ഇല്ല ഞാപ്പം സായി
എന്തെ
ഞാൻ ഡെലിവറി കഴിഞ്ഞ് കെടക്കാണ് റയാ മൂന്ന് മാസായിട്ടോള്ളു
ആണോ ആ ഒരു കുട്ടിയൊള്ള്
ഒര്കുട്ടി
ആൺ
മ്
ആ
പിന്നെ ന്നട്ട് ഇങ്ങടെ വീടിന്റെ അടുത്ത് തോടും പോയക്കെ ണ്ടോ
ഉം തോട്ണ്ട് പെഴ കൊറച്ച് ദൂരത്ത്ണ്ട് ഇപ്പൊ മഴ പെയ്തോണ്ട് ഒക്കെ നറഞ്ഞ് ഇങ്ങനെ നിക്കാ
ആ
ആ എടക്കടക്കൊക്കെ അവിടെ ഇപ്പോ മഴണ്ടോ?
ഇവിടെന്ന് ഉച്ചക്ക് ചെറുതായിട്ട് പെയ്തു.
ആ ഇവടെ കൊറച്ചായി മഴ പെയ്ത്ട്ട് അതുകൊണ്ട് പ്പൊ ചെറിയൊര് ആ വള്ളത്തിന്റെ ചെറിയൊരു കുറവ്ണ്ട് മഴ പെയ്താ പിന്നെ നല്ല വള്ളാക്കാരം വീടിന്റെ മു റ്റത്തും തോട്ടിലൊക്കെ ആകെ വെള്ളാക്കാരം ആ മഴ മഴ കുറഞ്ഞാ വള്ളം നല്ലോ കുറയും മഴ ഇണ്ടെയ് വള്ളം അങ്ങനെ നിക്കും.
ആ വേനൽ കാലത്ത് വള്ളത്തിന് എന്താ ട്ടാ
വേനൽക്കാല അങ്ങനെ വെറ്റൊന്നുല്ല കൊറയും. കിണറ്ല്ണ്ടാവും വള്ളം അത്യാവശ്യൊക്കെ പക്ഷെ വെ റ്റീട്ടൊന്നുല്ല ആ നല്ല താഴും വള്ളം. പിന്നെ ഇവിടെ വേറെ അടുത്തുളേളാര്ക്കും കിണറൊക്കെ ഉണ്ട് അപ്പൊ അയി തിം വെട്ടൊന്നുല്ല ആ ആ അത് ശരിയാണ്.
അപ്പൊ എന്താ കാട്ടങ്ങള് അപ്പൊ തിരുമ്പാനും കുളിച്ചാനൊകെള്ള വളളം കിട്ടോ?
ആ അയിന് ല്ലെ വെള്ളെക്കെ ഇണ്ടാവും ആ അയിനൊക്കെ ഇണ്ടാവും. നല്ല അങ്ങട്ട് വറ്റൊന്നുല്ല ന്നാലും കുറയും ആ അത് ശരിയാ നേരെ ഉപയിക്കണം നല്ലോ ഉപയോഗിച്ചാ വള്ളം വേ വറ്റും.
വറ്റു ആ
ഉം അവിടെ എങ്ങനെ വെള്ളൊക്കെ ണ്ടോ?
ആ ഇവടെ വള്ളണ്ട് ഇമ്പടെ കൊഴപ്പൊന്നുല്ല ഞങ്ങളെ ഈ ഭാഗത്ത് കുറച്ച് വള്ളൊ ക്കെള്ള പ്രദേശാണ് ഞങ്ങടെ കിണറില് എന്താണ് വളം വറ്റുന്നില്ല അടീൽ കുറച്ണ്ടാവും ഞങ്ങളുടെ അപ്പുറ അപ്പറംല്ലാം വീട്ടിലൊക്കെ നിറച്ച് വെള്ളണ്ട് അപ്പ നമുക്ക് അങ്ങെനെ വള്ളത്തിന് വല്യയ വിഷയൊന്നുല്ല വേനക്കാലത്താണെങ്കിലും നാലും അഞ്ചുറിങ്ങ് വള്ളം
ആണോ അവിടെ വേനൽക്കാലത്ത് രണ്ടറ്ങ്ങ് ഇങ്ങനെ നിക്കും അതിന്റെ അടിക്ക് ഇതുവരെ പോയിട്ടി
ആ അടികാണ് ആ ഇവിടെ വെള്ളം കെണ്ടാവല നമുക്ക് വെയിലൊക്കെ അടിയൊക്കെ കാണും പക്ഷെ വള്ളം ഇണ്ടാവും വേനക്കാലത്ത് എത്ര വേനലായാലും ഇ ഇ അങ്ങനെ വറ്റിയിട്ടൊന്നുല്ല നമുക്ക് വെള്ളം കിട്ടും നമ്മെള ആവശ്യത്തിനിള്ള പിന്നെ ജനനിധി വള്ളം വരും അപ്പൊ പിന്നെ ആയി നിടുക്കും.
ആ അവിടെ തോടും പൊ പഴയൊക്കെണ്ട് അടുത്ത്.
ആഹ തോടും പൊയ കെണ്ട് ഇച്ചിരി നടന്നാ മതി പടത്തുകൂടെ നടന്നാ ഉം
ഇവിടെ തോടുണ്ട് പുഴേക്ക് ഇവിടുന്ന് കൊറച്ച് അങ്ങോട്ട് പോണം രണ്ട് കിലോമീറ്ററൊക്കെ.
തോടും പൊഴിണ്ട് ഇവിടെ കൊളം കൊളങ്ങള് പിന്നെ അധികം ആരും ഉപയോഗിക്കലില്ല. തോടും പൊയിം ആദ്യ ക്കൊ എല്ലാരും പോയിന് എല്ലാരും നമുക്ക് നാല മണിക്ക് തിരുമ്പാൻ പോവല് കുളിച്ചാൻ പോവല്ലേ ചാടാൻ പോവല്ലേ
ആ വടെ ന്നാ ന്നേരെ തിര്ച്ചാ എല്ലാരും കൊളാണ് ഉപയ്
ആ ബടയ്ന് ഇവിടെ കൊളണ്ട് ഇബടെ രണ്ട് കൊളം മൂന്ന് കൊളങ്ങൾ ഉണ്ടയിന്ന് ഒര് കൊളം അങ്ങനെ ചാ പ്പെ ര് ക്കെണറ് മാതിരി ല്ല കൊളാണ് ആ ഒര് പിന്നെ വേറൊരു കോളണ്ട് അഅങ്ങനെ ആരും അങ്ങനെ ഉപയോഗിക്കല് ല്ല പിന്നെ വേറൊര് കൊളംണ്ട് അതെന്താട്ടീ കെണറാക്കി ജലനിധ വെള്ളായി റ്റുപയോഗിക്കാന് കൊർച്ച് വീട്ടാര്ക്ക് മ് ആ
ഇവടെ പിന്നെ തോടേം പൊഴിം കൊർച്ച് വിട്ടായതോണ്ടെ കൊളാണ് എല്ലാരും അധികം യൂസാക് ക്ക്അ കൊർച്ച് ദൂരത്ത്ക്ക് പോണ്ടേ ര്തീട്ട് എട്ത്ത് പിന്നെ കൊളാണല്ലോ
ന്നടപ്പിന്ന് ഒറ്റക്ക് പോകൂല്ല്യ
ഏ കേക്ക്ണില്ലേ?
പിന്നെ വേറെന്തൊക്കാ ന്നട്ട്
വേറെന്താ യാത്രൊക്കെ പോവല് ണ്ടോ?
ഞാ യാത്ര കൊറവാണ് പോവും ന്നാലാ തക്കം കിട്ടിയാലൊക്കെ പോഉം ഞള് പോക്ക്ണ്ടോ?
പ്പോ ക്ലാസ്സ് അല്ലേ വെക്കേഷൻലൊക്കെ ങ്ങനെ പ്
വെക്കേഷൻല് ഒട്ക്കാ പോയിനത്?
വക്കേഷൻല് ഊട്ടിക്ക് പോയിന്നു. പിന്നെ അതേപോലെ മൂന്നാറും പോയിന്നു.
ആത് മൂന്നാറ്ക്ക് ഞാ ത് രേ മൂന്നാറ്ക്ക് പോയിട്ടി ഇൻക്ക് ന്നല്ല ആഗ്രഹണ്ട് മൂന്നാർക്ക്
ആണോ മൂന്നാറും കൊടയ്ക്കനാലൊക്കെ ഒരേ പോലെ തന്നെണ്
പിന്നെ ഇന്നോട് എന്ത് പറഞ്ഞിട്ടെഎന്താ കാര്യം രണ്ടും കണ്ടിട്ടില്ല ആ മൂന്നാറും കണ്ടിട്ടില്ല അ നേ ഞാൻ ആക കണ്ട്ക്ക്ണത് ഊട്ടിആണ് അത് മരിക്ക്ന്നെ വയനാട് കാണാ ഞാൻ ഇതെരേ വയനാടൊന്നും കണ്ടിട്ടില്ല ആം പോകാ
ന്നാറ് കണ്ടീന്നീല്ല മൂന്നാറും കൊടയ്ക്കനാലൊന്നും പിന്നെ മൂന്നാറ്ക്ക് ഇപ്പം കോളേജിന്ന് പോയപ്പളാ കൺ മൂന്നാർക്ക് അങ്ങനെ പോയിന്നില്ല വല്ലാതെ ഊട്ടി എടക്ക്ടക്ക്പോയിന്നു ആദ്യം അതേ പോലെ മൈസൂര്
ട്ടി ഞാനിപ്പ രണ്ടു കൊല്ലം മുന്നേ കാണ്ന്നത് അതുരെ ഞാനും ഊട്ടി കണ്ടില്ല ഞങ്ങള് ഫേമിലി ടൂറ് പോയപ്പോ അങ്ങനെ കണ്ടാ
ആ ഞങ്ങള് ഫ്രൻസിന്റെ ഒപ്പം പോയിന്നു പിന്നെ ഫാമിലി ആയിട്ടാണ് അധികം പോവല് ഫ്രൻസിന്റൊപ്പം പിന്നെ അങ്ങനെ വണ്ടി ഒക്കെ ആയിട്ടുള്ള അധികം പോകല് അല്ലെ പിന്നെ കോളജ്ന്നോ സ്കൂൾന്നൊക്കെ പോയാ ആ വ അതായത് കോളേജ്ന്ന് സ്കൂൾക്കും അങ്ങനെ പോഉമ്പോ വിടും ദെ കൊറേ ദിവസത്തിന് അല്ലാത്തപ്പ ങ്ങനെ ഒരിസ് സത്തിനെന്നെ ജെസ്റ്റ് കറങ്ങാം പോകൂലേ മീ
ആഅങ്ങനെ പോകും ലേ ന്നാലും അത് മതിഎല്ലോ ന്നമ്മക്ക് എടക്ക് ഒര് എന്റർടൈൻമെന്റ് കിട്ടിയമതിയല്ലോ
അത് മതി പിന്നെപ്പെ ഇ ശെനി ഞായറും ഒക്കെ കർ റങ്ങാം പോക്ന്നെ കോളേജ് അഴ്ഞ്ഞാ ങ്ങനെ എങ്ങട്ടേലൊക്കെ പോവും
പോ വുലാ അയ്നൊന്നും കൊഴപ്പം ണ്ടാഊല അൻ്റ വീട്ട്
ഏയ് അല്ല നേർത്ത എത്തിആ മതി കൊറെ ടൈമൊന്നും ഇട്ക്കാതെ ആ അപ്പ കൊയ് ല്ല്യ കൊഴ്പ്പല്ല്യ പിന്നെ കോളേജിന്റെ അവ്ട തന്നെ ണ്ട് കൊറേ സ്ഥലങ്ങള് കാണാന് അപ്പ പിന്ന അങനെ വെർതെ അവ്ടെ പോയ് ന്നിൽക്കും ന്നട്ട് പിന്നെ വേം വിട്ട്ക്ക് പോഉം
ആ ന്നാർത്തെ വിടോ കോളേജ്?
ആ മൂന്ന് മണിക്ക് വിടുഎ ഏയ് കട്ടൊന്നും ഇതുരെ ചെയ്തിട്ടില്ല അതെങ്ങനെ എച്ചിട്ടാ ന്നല്ല സ്ട്രിക്റ്റ് ആണ് ആ ഒന്നാമത് സ്ട്രി റ്റാണ് കോളേജ് അങ്ങനെ ഏതു ന്നേരും ഗെയ്റ്റൊന്നും തൊർക്കൂല വിട്ണ സ് ടൈമിലും പിന്നെ ലഞ്ച് ബ്രേക്കെലൊകെ തുറക്ക്
അയിന അപ്പ ചാട നോരുണ്ടേ
ആഹ് അപ്പ ചാട്ല്ലോ പിന്നെ സെക്യൂരിറ്റി നല്ല വാച്ച് ചെയ്യും പിന്നെ ഒന്നാമത് ഞങ്ങളുടെ ക്ലാസ്സില് കുട്ടികൾ കുറ പ്വാ ണക കൊണ്ട് പെട്ടെന്ന് കാക്ച്ച ചെയ്യും ചാടിയോല് അത് നല്ല പ്രശ്നാ ആഹ കുട്ടികള് കുറവായത കൊണ്ടാണ് നല്ല ബുദ്ധിമുട്ട് അല്ലെങ്കിലൊക്കെ സ്കൂൾ ടൈമിലൊക്കെ നല്ല ചാടിന്നു
ആ അപ്പൊ എത്ര കുട്ടികള ക്ലാസില് ആ എന്തെ
നല്ല കുറവാണ് അത് ആ പുതിയ കോളേജാണ് ഇപ്പോഎട്ട് വർഷമൊക്കെ ആയിട്ടോുള്ള വന്നിട്ട്
എന്നാലും എട്ടു വർഷ അയില്ലേ വേറെ അടുത്ത് വലിയ കോളേജ് വല്ലതും ഉണ്ടോ പഴയ കോളേജാള്
അതിനന്നാമ ഞങ്ങള ക്ലാസ്സിലുള്ള കുട്ടികൾ കുറവ് ബാക്കിക്കെ കൂടുതലാണ് രണ്ട് ബാച്ചാണ് ഇംഗ്ലീഷിലാണ് കുറവ്
ബി എ. എടുക്കാൻ എല്ലാർക്കും മടിയ അപ്പൊ
എന്താ അറിയില്ല എല്ലാരും ഇപ്പ ബി ബി എയും ബികോമും ഒക്കെല്ല എടുക്കു അതായിരിക്കും ഞാ പിന്ന ലിറ്ററേച്ചർ എന്തേലുമുംക്കെ നോക്ക എരുതിട്ടാണ് ഇംഗ്ലീഷ് എടുത്തത്
ഇംഗ്ലീഷ് എടുത്തത് ലെഎന്നിട്ട് പഠിക്കാനൊക്കെങ്ങനെ സിമ്പിളായിട്ട്
പഠിക്കാന് കൊഴപ്പില്ല സ്റ്റോറി അതായത് കഥ ഇതൊന്നുല്ല
ആഹ